ആ
ആഹ് എന്താ എന്താ വിശേഷം
ഉം സുഖായിട്ടിരിക്കുന്ന്
ആഹ്
ചായൊക്കെ കുടിച്ചോ
ആഹ് ചായെല്ലാം കുടിച്ചു അവിടെയോ
ഞങ്ങളും ചായയൊക്കെ കുടിച്ച് മഴണ്ടോ നിനക്ക്
ആഹ് മഴ ഇന്ന് നല്ല വെയിലായിരുന്നു ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു
ഓ ഇന്ന് ഭയങ്കര ചൂട് നമ്മുടെ നാട്ടി മഴയില്ല ആഹ് നമ്മുക്കൊന്ന് സമ്മർ സമയത്ത് ചൂട് പോലുള്ള ചൂട്
ആഹ് അത് ആഹ് അത് ആഹ് ഇപ്പഴേ ഒന്ന് ചൂട് കുറഞ്ഞിരിക്കുകയല്ലേ വീണ്ടും ചൂ ചൂട് നല്ല രീതിക്ക് കൂടി ആഹ് പിന്നെ
പിന്നെ പൊതുവായിട്ട് ഇപ്പൊ ആഹ് സ്കൂൾള് ഒന്നാം തീയതി തുറക്കുവല്ലേ അന്നേരതന്നെ മഴയും ആയിരിക്കും സ്കൂള് തുറക്കും നമുക്കൊക്കെ മക്കളെയൊക്കെ സ് സ്കൂളി വിടുന്ന കാര്യം തന്നെ പേടിയാ അങ്ങ് ലഹരിയുടെ ഒരു ലഹരിയുടെ ഒരു ആഹ് പേടിയാണ് ഇപ്പൊ അങ്ങ് കൊച്ചു മക്കളെ വരെല്ല പിടിച്ചൊണ്ട് പോകുന്നത് കൊച്ചു മക്കളെ വരെ ലഹരി കൊടുക്കാനായിട്ട്ങ്ങ് അത് പോ കൊടുക്കുന്നത് സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതല് പേടിക്കേണ്ടത് വല്ല്യ മക്കളാകുമ്പോൾ കുറച്ചൂടെ
ചെറിയ ക്ലാസ് മുതല് വലിയ ക്ലാസ് വരെ ഇങ്ങനെ ഉണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് സ്കൂളന്റെ അടുത്തുള്ള കടകളിലും അങ്ങനെയൊക്കെ നമ്മളൊക്കെ എത്ര പറഞ്ഞൊക്കെ കൊടുത്ത വിട്ടാലും പേടിയാ വീട്ടി ഇരിക്കുമ്പം
ഉം
സ്കൂളിൽ പോയി മക്കള് വരുന്നവരെ ആഹ് സ്കൂളുകാരും പറയും വീട്ട് വരുമ്പം എന്തെങ്കിലും എന്തെങ്കിലും നമ്മക്ക് തോന്നുവാണെങ്കി ശ്രദ്ധിച്ചോണം അവരെ പെരുമാറ്റത്തിന് എന്തെകിലും കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം പറ
ക്കളന്ന് വെച്ചാ നമ്മള് ഇങ്ങനെ വളർത്തി ഒന്ന് കൊണ്ട് വരാൻ തന്നെ പാടാണ് ന്താച്ചാ അവര് ഈ ക്യാരക്ടറും വേറേണ് അവരെ പെട്ടെന്ന് എല്ലാ എല്ലാത്തിലും അങ്ങ് അവറേ എന്ന് വെച്ചാ ഈ ലഹരി അങ്ങനെ പോലുള്ള ചീത്ത കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് അവരാ ആകർഷി ക്കാനും അതും വേറെ വഴിക്കൂടെ അല്ലെ അവര് കൊണ്ടു പോണത്
കൊണ്ടോണ്ടത് പോകുന്നത് നല്ല കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ആകർഷിക്കത്തില്ലല്ലോ ഇങ്ങൻത്തെുള്ള കാര്യങ്ങൾ അത്
ആഹ് അതെ
പഠിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്
ഊം അത് തന്നെ ഊം
പോലീസും സ്കൂള്കാരു ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്
ആഹ് ശ്രമിക്ക്ന്നെങ്കിലും ആഹ് ശ്രമി ക്ക്ന്നെങ്കിലത് നിർത്തലാക്കാൻ സർ ഇത്‌ന്ന് വെരെ കയ്യിന്നെ ഈ ഗവൺമെന്റിന്റെ കയ്യിന്ന് ഒര് നടപടി ഇങ്ങെനെ ഇല്ലെല്ലോ
ആഹ് ഇല്ലല്ലാ അവരത് നിർത്തലാക്കിയാ
ആഹ് അത് തന്നെ പക്ഷെ അത് അവർക്ക് നിർത്തലാക്കത്തില്ല കാരണം അവർക്ക് അതീന്നല്ലേ വരുമാനേ റ്റവും കൂട്തല് കിട്ട്ന്നത് ആഹ് ഇപ്പ തന്നെ എത്രോയം വാർത്തകള് ചെറ്ത്‌ന്നല്ല വല്യ ആൾക്കാർ തന്നെ കണ്ടില്ലേ ആഹ് ന്തരാണ് കഞ്ചാവ് ഈ മയക്ക്മര്ന്ന് ക്കെ കോടിയുള്ള മ മയക്കമര്ന്ന്ല് ഓരോ സലത്ത് പിടിയിലാവ്ണത്
ഇന്നാള് ഈ അട്ത്ത സമയത്ത് ഒന്ന് രണ്ടു മാസായതേ ഉള്ളൂ ഒരു മോൻ ഇര്പത്തിനാല് വയസ് സെങ്ങാണ്ടുള്ളെ ഒര് മോൻ അമ്മെയെ വെട്ടിക്കൊന്ന്
ആഹ് അത് ലഹരിയിലെ അടിമയാണോ അതൊക്കെ കേക്കുമ്പ തന്നെ ഈ ആമ്മക്കള് വളർത്തുന്നവർക്കാണ് പേടിയല്ലേ
ആ മോൻ പറഞ്ഞത് കേട്ടോ ക അത് അമ്മയെ കൊ വെട്ടി കൊന്ന്ട്ട് അവ്ടെ ഇരിക്ക്യുവാ അച്ഛനേയും കൂടെ കൊല്ലണംന്ന് അപ്പൊ മോൻ പറയാ എന്നെം എന്നെ ഇങ്ങെനെ ആക്കിയത് അവരാണെന്ന് ഷെ അവര് അവരാെക്കെ അവര് അമ്മയാന്നെങ്കി നല്ലെരു പൊതു പ്രവർത്തകെക്കെ ആയ്ര്ന്ന് ആഹ് അവരും ഏതോ ഒരു പാർട്ടിടെ നേ നേതാവായ്ര്ന്ന് പൊതു പ്രവർത്തകയാണ് മഹിളാ ടേതോ ഒരു നേതാവായ്ര്ന്ന് അപ്പെഴോ അമ്മെ പ്പെഴും ഉപദേശിക്കും മോനെ അങ്ങെനെ പോവര്ത് അങ്ങെനെ പോവര്ത്‌ന്ന്‌ അത് അവർക്ക് ദേഷ്യം വെര്ന്ന്
ആഹ് ത് തെന്നെ അവര്ക്ക് ഉപദേശിക്ക്ണേന് ദേശ്യാ കാര്ണം ഇവ്ടെ അട്ത്ത് പ്പാ ആഹ് ഒര് കൊലപാതകം നടന്നില്ലെ അഞ്ച് പേരെ ഒര് ചെർക്കൻ കൊന്നർഞ്ഞില്ലെ കുടുംബ ത്തിലുള്ള അനിയൻ അവന്റെ കാമുകി അവനും ചെറിയെ രീതിയില് ലെ തീരെ ഇതെല്ലാം ഉണ്ടായ്ര്ന്ന് പക്ഷെ അത്ങ്ങെനെ പാെറത്ത് വരാത്തതാണ്
ഓഹ്
ഊം
ലഹരിയാണ് ഏറ്റവും വല്യ വെഷം
ആഹ് വെഷം ആഹ് അത് തന്നാ അതെല്ലാം ലഹരിയെല്ലാം ഉപയോഗിച്ചാ ആഹ് അത് അന്നാ കൊലപാതകത്തിനെന്നെ പോയെത് അപ്പം അമ്മളെ മനസിങ്ങനെ മരവി ക്കൂലല്ലോ അഞ്ച് കൊലപാതകെല്ലാം ഒത്ത് ചെയ്തെന്ന് പർഞ്ഞപ്പതന്നെ ഞങ്ങ
ആഹ് ഹാഹ് ഹാഹ് ഹലോ
ഹലോ
ആഹ് കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട് ആഹ് ഒരു പൂ ഒര് കുടുംബത്തിലുള്ളെ അഞ്ച് പേരെ കൊന്നത് അല്ലേ ആഹ് അറിയാ അറിയാം ഓഹ് പ ആന്നാന്ന് ആഹ് ആഹ് അത് പത്രത്തിലൊക്കെ ആ ഫോട്ടോയൊക്കെ കണ്ടാ നല്ല നിഷ് കളങ്കമായ ഒരു പയ്യൻ ആഹ് ഓർക്ക്ന്ന് ആഹ് പയ്യനെ കണ്ടത് ഉം കണ്ടാല് ആ ഫോട്ടോ കണ്ടാ അങ്ങെനേ നമ്ക്ക് തോന്നൂ
ഉം ഫോട്ടോയി കാണും പോലെയൊന്നു അല്ല അയ്ലൊക്കെ എൻ നല്ല ഇതായ് ട്ട് കാൺച്ച് ആള് അങ്ങനെയൊന്നു അല്ല പ ഇരുപത്തിനാല് വയസ്സെന്ന് പറയ്ന്നെങ്കില് ഒര് പത്ത് മുപ്പത്തഞ്ച് വയസ്സിന്റെ ആളുണ്ട് മുപ്പത്തഞ്ച്‌ വയസ് തോന്നും കണ്ടാ അത്രയ്ക്കുംന്ന്വെച്ചാ അവർക്ക് ഈ ലഹരി ആഹാരം ഇങ്ങനെ ലാവിശ്വായിട്ടുള്ള ജീവിതാണ് വാപ്പാടെ ഇമ്മാടെ കഷ്ടപാട് ഇപ്പഴത്തെ മക്കളങ്ങനെയെല്ലെ ആഹ് അച്ഛന്റെയും അമ്മയ്ടെയും കഷ്ടപാട് ഒന്നും അറിയണ്ട അവർക്ക് തിന്നണം അവരെ കാര്യങ്ങള്നടക്കണം ആ ഒരു ചിന്തേയൊള്ളൂ
ആഹ് പെൺകൊച്ചിനെ വരെ അവന്റെ കാമുകിയെ വരേ കൊന്നാദ്യം പിന്നെ
ഉം ഉമ്മായല്ല അനിയനെ കൊന്ന് മൂത്താപ്പ മൂത്ത ഉമ്മ മരിച്ചില്ല ഉമ്മ അയിന് അവൻ സൈഡാ അവന് ഇത്രേയും വശളാവാൻ കാരണം അമ്മേണ് അമ്മക്ക് പറഞ്ഞൂടെ എന്നിട്ട് അവരിപ്പ പറയുന്നേന്ന് വെച്ചാ എന്റെ മോന് അറിയാതെ പറ്റി പോയതാ ഇപ്പവന് നല്ല മാനസാണ് വേറേത് തെറ്റും ന്നമ്മക്ക് ക്ഷമിക്ക ഒരാളിനെ ഒുര്മിക്കാൻ പറ്റോ ആ പറയണില്ല അവൻ വേറൊരു കുടുംബത്തി ആഹ് എന്നിട്ട് പറയാ അവനിപ്പഴും തിരക്കാണ് അവന്റെ അനിയന്റെ കൊന്ന പെണ്ണിന്റിം ഇതെങ്ങനെ അവർക്ക് പറയാതെ തോന്നിയേ
ആഹ്
ഉം അങ്ങനെപ്പാരും അവരു ആയിട്ട് കോൺടാക്റ്റൊന്നുല്ലെട്ടാ എന്നുവെച്ചാ കൊലപാതകിയാ മോനാണ് അവര് ഇപ്പഴും സൈഡാണ്
ഓ
ഉം ഉം
പിന്നെ നമ്മളെ ഇവിടൊക്കെ ക കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് സ്ക്കൂകളിലും പിന്നെ ഒരു ക്ലബ്ബുകള് മുഖേനയൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്
ഉം
ലഹരി ഉപയോഗിക്കുന്നതിന്
ആഹ് ഇവിടെയും കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാ ഉണ്ട് ഒരു സൈഡ് കൂടെ കൗൺസിലിംങ് നട മറുസൈഡ്ന്റ ബിസിനസ് നടക്കും ആഹ് എന്ന് വെച്ചാ ഇത് വലിയ വലിയ സംഘങ്ങളാണെ പിന്നില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാ രോക്കെയാണ് അവന്റെ ഏജന്റ്മാര് എന്നിട്ട് ചെറിയ ചെ ചെറുകിട ആൾക്കാരിലൂടെ ഇങ്ങനെ കേരളത്തിലോട്ട് എത്തിക്കാം
കൊടുത്തു വിടും അത് പണ്ടൊക്കെയാണ് ആൺകുട്ടികളെ ഉള്ളരു ഇപ്പൊ പെൺകുട്ടികളു ആണ് അത്കൊണ്ട് നടക്കുന്നതും ആഹ് രാത്രില് എട്ട് പത്ത് മണിക്കൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് പെൺകുട്ടികളുടെ ഒരു ഇത് കൊടുത്തു വിടുന്നുന്ന്
ആഹ് അത് തന്നെ പിന്നെ ഈ ചതിക്കുഴികളിൽ വീഴ്ണോരും ഉണ്ട് ഈ ലഹരി ഈ ഗൾഫിലെല്ലാം പോണവര കയ്യില്ലേ ഇ ഇന്ന ഒരാളെ കൊടുക്കാനന്ന് പറഞ്ഞ് സാധനം കൊടുത്തു വിടും കൊടുത്തു വിട്ടിട്ട് ഒരു പക്ഷേ അവനങ്ങനെ വെ എയർപോർട്ട് ചെക്കിങ് കാണു അല്ലോ പോലീസ് പിടിച്ചാൽ അത് അവരെ മണ്ടേലാവും കൊടു കൊടുത്തു വിട്ടതാളും എന്ന് വെച്ചാ ലഹരി കയ്യില ണ്ടെങ്കിൽ അവര് പറയണ ആരെങ്കിലും വിശ്വസിക്കൂ ഞങ്ങളോട് അടുത്തൊര അങ്ങനെ എനിക്ക് തോണ ഉം ഓ ഇത്രയേ ന ജയിൽ കിടന്ന ലാസ്റ്റ് നിരപരാധിയാണ് അതും വർഷങ്ങളള് പ പത്ത് പതിനാല് വർഷം അവരെ യൗവനം മുഴുവൻ ജയിലിനകത്തായിരുന്നു
ആഹ് അവരെ നല്ല സമയം സമൂഹവും അവരെ ഒറ്റപ്പെടുത്തും ആഹ വിഷമ അല്ലേ
പക്ഷെ അവര് ആത്മഹത്യ ചെയ്യാതെ കഴിഞ്ഞത് തന്നെ വല്ലാത്തൊര് ഇതായിരുന്നു
സത്യാണ് നമ്മള് മയക്കുമരുന്നിനൊക്കെ പിടിച്ചെന്ന് കേക്കുമ്പഴേ നമ്മളും മാനസികായിട്ട് അവരങ് വെറു ത്തില്ലേ നിരപരാധി ആണോ കുറ്റക്കാരനാന്നോന്ന് പിന്നെയല്ലേ
പിന്നെ അല്ലെ ഏ ഇപ്പ പിന്നെ അങ്ങനെയല്ലേ ആരാണ് നിരപരാതി കുറ്റന്ന് അറിയാം പറ്റൂല കാരണം കാലം അങ്ങനെണ് മിണ്ടാതിരിക്കുന്നവരായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്
ഉം സത്യാണ്
ഉം ഇപ്പഴന്ന് വെച്ചാ കൊല കൊല കുറ്റങ്ങള് എല്ലാം കൂടുതലല്ലേ ഇന്നത്തെ കാലഘട്ടം വല്ലാ ല്ലാത്തൊരിതാണ് അമ്മ മകനെ കൊന്ന് മകൻ വേറെ ആരെങ്കിലും ന്ന് അല്ലെങ്കി ആൺ മക്കളെ ഇട്ടിട്ട് ആരോടെങ്കിലു ഒളിചോടി
അപൂർവായിട്ടല്ലേ കേട്ടിട്ടള്ളൂ
ഉം ഇപ്പ പിന്നെ ഇപ്പഴും ഈ ഇങ്ങനെ കൊല കൊലള്ളള്ള വാർത്തെളന്നെ കൂടുതലും കേ
സത്യാണ് പേപ്പറ് എടുത്ത് കഴിഞ്ഞാലും അതന്നെ ടി വി തോറന്നാലും അത് തന്നെ ന്യൂസ് കാണാൻ തന്നെ പേടിയാണ് ഇപ്പം
അതന്നെ ഉം പിന്നെ ഇപ്പ പെമ്പുള്ളെരുംണ്ട് ഈ എടക്കൊരു വാർത്തയില് കണ്ടില്ലേ നാല് ആ ആൺകുട്ടികളോട ഒരു പെങ്കൊച് ജഴിപ്പോ പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചു നിർത്തിയേക്കുന്ന് ആ പെൺകുട്ടിക്ക് ഒരു കൂസലു ഇല്ല
ഉം
നല്ല ചിരിച്ച് ഇതായിട്ട് നിക്ക്ണ് കണ്ടാ നല്ല
ആ ആ അത എനിക്ക് ഇത് മേ കഴിച്ച് ബോധല്ലാതെ നടക്കുന്നതായിരിക്കും
ഉം ന്നാലും വല്ലാത്തൊരി ഇത് തന്നെ
ഉം അവർക്കതിനെ കുറിചെ എന്റെ പേരൻസ് വെഷമിക്കുംന്നും നമ്മളിപ്പ മക്കളെ സ്കൂള് വിട്ടിട്ട് വരുന്നത് വരെ സമയം കഴിഞ്ഞാ നമുക്ക് പേടിയല്ലേ ആ വരുന്ന സമയം കഴിഞ്ഞാലേ നമ്മള് സ്കൂള് വിടുന്നത് വരുന്ന സ് സമയം കഴിഞ്ഞാ നമുക്ക് പെടിയാ മക്കക്കതൊന്നും അത് ചിന്തയൊന്നു ഇല്ല,
ഇപ്പഴത്തെ മക്കള് ഭയങ്കര ലാവിഷ് അവർക്ക് ഒന്നു അറിയണ്ട അവർക്ക് ബുക്ക് നമ്മ കാലഘട്ടാണ് അപ്പഴത്തെ നമ്മള് പഠിക്ക്ണ സമയത്ത് ഒരു നല്ല ബെഗ് വാണെങ്കി നമ്മള് എത്ര ആഗ്രഹിക്ക്ണോന്റെ ഒര് ഒന്നാ രണ്ടാ വർഷം ആഗ്രഹിച്ചാ മൂന്നാമത്തെ വർഷം,
ആ പ്രഷ്ന കിട്ട ഇപ്പ അവര് ആഗ്രഹിക്കുന്നതിന് മുമ്പേ അങ്ങ് കൊടുക്കും,
ആ അവര് പറയണ സാനം അപ്പഴ അവർക്കങ്ങ് വേണം, ഒന്നു അറി പക്ഷെ നമ്മള് അങ്ങനെ വളർത്തല്ലെന്നാണ് എന്റെ ഒരു അ
ആ ആ നമ്മുക്ക് ആ എല്ലാ ബുദ്ധിമുട്ടും അറിഞ്ഞു വളരണം മക്കള്,
നമ്മള് എന്ന് വെച്ചാ, എല്ലാ ബുദ്ധിമുട്ടും അറിഞ്ഞേ കൊണ്ട് നമ്മള്, അ ആ ഒരിത് അറിയാ എന്നാ ഇതോണ്ട് നമ്മള് ചോദിക്കത്തൂല്ല എന്നാ ക കഷ്ടപ്പാടിന്റെ, ഒരിതുണ്ടേ, ആ അപ്പഴി ഈ മക്കള് ഇപ്പഴത്തെ മക്കളെ അറിഞ് വള ആ ഒന്ന് ആവൂ കൊറെയൊക്കെ അതിന്നൊക്കെ ഇതാക്കാ
ചോഴിച്ച ഉടനെ കൊടുത്തില്ലെങ്കി അവർക്ക് വെശമാ അവർക്ക്, ആഹ് എന്താ ഞങ്ങക്ക് ചോദിച്ചിട്ട് തരാഞ്ഞേന്നുള്ളൊരു ദേഷ്യണ് നമ്മളോട്.
ആഹ് അതെന്നെ അവർക്കൊന്നും അറിയണ്ട.
ഉം
പിന്നെ എല്ലാരും നമ്മുക്ക് പറയേണ്ട ഈ തലമുറൽ കൂടുതലും അങ്ങനെയാണ് അപ്പൊ കുറേ ഈ രണ്ടായിര ജനിക്കുന്ന എല്ലാ പള്ളേരും സീത്ത എന്നാണ് പറ എന്നുള്ള ഒരു സംഭവംത്തി അപ്പ എല്ലാരെയല്ലല്ലേ പറയുന്നത് ഏകദേശം മു തേറ്റി പെർസെന്റേജും അങ്ങനെയാ
ആഹ് ഈ ജനറേഷൻ അവര് ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞ് വളർന്നു വരുന്നവരല്ലല്ലോ അവര് ജനിച്ച കാലം തൊട്ടേ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയല്ലേ അവര്
ഉം ഉം ആഹ് അല്ല ഒ ഓഹ് ശെരി ശെരി